ഹലോ
ഹലോ
ആ ഹലോ?
കേക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ഹലോ
ആ എന്താ വർത്താനം.
നല്ല വർത്താനം അവടെയോ?
ഉം മഴയുണ്ടാവിടിപ്പോ?
ഇപ്പ മഴയില്ല ഇത്ര നേരം ഉണ്ടായിരുന്നു അവ്ടെ മഴ ഇണ്ടോ
ഇവിടി ഇപ്പ മഴയില്ല
ഏഹ് ചായ കുടി ചായ കുട്ച്ചോ?
ആഹ് ചായ ഇപ്പ കുടിച്ചതെ ഒള്ളു ഫ്രണ്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ഇണ്ടായിനി
ആണോ ആഹ് ഇപ്പ എന്തെ പഠിക്ക്യായാണോ?
ആഹ് ഞാ പഠിക്ക്യാ
എന്താ പഠിക്ക്ണെ
ഏഹ് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയെർ
ആണോ? ഓ
ഇയാൾ എന്താ
ഞാനും ഫൈനൽ ഇയെറാ
അയ് ശരി ഏതാ
ഞാൻ പോളിടെക്നിക്കിലാ ആം ഏതാ കോഴ്സ്
ഞാൻ ബിക്കോം
ആണോ ഓ ക്ലാസ് ഒക്കെ എങ്ങെനെ ഇണ്ട്
ക്ലാസ്സിൽ വൈബാ
ആണോ? ആഹ് ചായ കുടിച്ചോ? വീട്ട്ലാ ആഹ് വീട്ട്ൽ അച്ഛെന് അമ്മ പിന്നെ സിസ്റ്റെർ ഉണ്ട് ആഹ്
അവരെല്ലാം എന്ത് ചെയ്യ്ന്ന്
അവരെല്ലാരും സിസ്റ്റർ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടെ ഒള്ളു അവൾ ഇങ്ങനെ കോളേജിൽ അഡ്മിഷൻ ഒക്കെ എട്ത്തിട്ട് ഇരിക്ക്ണ്ട് ആഹ് അവിടെയോ വീട്ടിലാരൊക്കെയുണ്ട്
ഇവെടെ വീട്ടില് ഇത്താത്തിയിണ്ട് ഉമ്മ, ഉപ്പ, ഇക്കാക്ക ഇത്താത്തെന്റെ മോന്
ഒ ഓ എവിടെ എല്ലാരും
എല്ലാരും അപ്പറും ഉണ്ട് ഇക്കാക്കെല്ലും ഓരോരോ വൈക്ക് പോയിറ്റ് ഇണ്ടാവും
ആഹ്
ഇവ്ടെ ഇപ്പം ഉമ്മേം ഞാനും ഇതാത്തിയും ഇതാത്താന്റെ മോനെയൊള്ളു
ബാക്കി എല്ലാരും പൊറത്ത് പോയ്ക്കാ
ഉം ഇന്ന് ലീവ് അല്ലെ
ആഹ് ഇന്ന് ലീവ്
ആഹ്
ഉം ഇന്ന് ഏടിം പോയ്റ്റില്ല
ഞാന് ഹോസ്റ്റെൽലാ
ഹോസ്റ്റെൽലാ
ആഹ് അതെ
ആഹ്
ഉം പിന്നെ എന്താണ് വിശേഷം
ട്രിപ്പെല്ലാം പോക്ക് ഇണ്ടാ
ട്രിപ്പ് ഇപ്പൊ എവ്ട്ക്കും പോയിട്ടൊന്നും ഇല്ല കൊർച്ചായിട്ട്
അതെയാ
കാര പൊഴേ
ഇല്ല പോയിറ്റ് ഇല്ല.
ആഹ് ഉം
ഫാമിലി ആയിറ്റ് പോക്ക്ണ്ട്. വയനാടെല്ലാം പോക്ക് കഴിഞ്ഞ ആഴ്ച മൈസൂരെല്ലാം പോയി നമ്മെൾ. മൈസൂര് ദസ്റ ഒക്കെ ഉണ്ടായിനി
ആണോന്ന് ഉം ഇനി എത്ര മാസണ്ട് ക്ലാസ്?
ഏഹ്
ക്ലാസ്സ് ഇനി എത്ര മാസമുണ്ട്?
ഇനി അത്രേ ഇല്ലു
ആഹ്
ആഹ് പിന്നെ എന്താ ഇയാൾ കുക്കലും ചെയ്യോ? കുക്കലും ചെയ്യോ?
ആഹ് ആഹ് കുക്ക് ചെയ്യാൻ അറിയാ എത്ത്നാ ഹോസ്റ്റൽ ആയൊണ്ട്. ക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ
ആ നിങ്ങൾ പൊറത്ത്ന്ന് കഴിക്കാ?
പുറത്തുന്ന് വല്ലപ്പോഴും കഴിക്കും ഇവിടെ ഫുഡുണ്ട്
ഓഹ് ആഹ് സ്
ഉം ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പൊറത്ത് പോകുമ്പോ കഴിക്കാറ് ആഹ് അവിടെയോ കുക്ക് ചെയ്യാൻ അറിയോ
ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും.
ഓഹ്
കേക്കാക്കുല ബിരിയാണി. സ്നേക്സ് ഐറ്റംസ് എല്ലാക്കും.
ആഹ് ആഹ്
ഉം ഒരിക്കേ കേക്കാക്കാൻ നോക്കിനി പിന്നെ ഫ്ലോ
ആഹ്
ഉം ഒരു മരക്ഷ്ണം പോലെ ഇയാള് കേക്ക കേക്കോ?
കേക്കൊന്നും ആക്കില്ലേ എനിക്കും ഇതേ പോലെ ബിരിയാണി അങ്ങൻത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ പിന്നെ സ്നാക്സുകള് അങ്ങനെ അങ്ങനൊയൊക്കെ ഇഷ്ട കേക്ക് അങ്ങൻ അത് ട്രൈ ചെയ്തിട്ടില്ല.
ആഹ് ഞൻ ഇങ്ങനെ യൂട്യൂബ് നോക്കീട്ട് ഇങ്ങനെ എടയ്ക്ക് ഒരു മൂഡ് വേണം ഇതെല്ലാം ആക്കാൻ ആ അപ്പ ഞാ ങ്ങനെ യൂറ്റൂബ് നോക്കി ട്ട
ഉം ഇപ്പൊ പിന്നെ ഹോസ്റ്റലിൽ നിക്കണ കൊണ്ട് കൊറച്ച് മടി പിടിച്ചു
ആഹ്
ആഹ്
ടൈമ ഹോസ്റ്റലിൽ ആവുമ്പോ അങ്ങനെ ഫുഡ് ആാക്കാനും കയ്യില്ലല്ലാ
ഇല്ല ല്ല
ആഹ്
ആഹ്
പിന്നെ പൊറത്തിങ്ങനെ റൂ ഇതെല്ലാം എടുത്തക്കാണ ഒരു ചിറക്ക് ഒരു വീ അത് നല്ലരിക്കും ഫ്രണ്ട്സിലായിട്ട്
ആഹ് ആഹ് അത് ശരി
പിന്നെ തിങ്കളാഴ്ച ക്ലാസില്ലേ?
ആഹ് തിങ്കളാഴ്ച ക്ലസ്ണ്ട്
ആഹ് ഉ
ഡ്രൈവ് യ്യോ? ഡ്രൈവല് ചെയ്യോ?
ഇല്ല ല്ല ആ സ്കൂട്ടി ഡ്രൈവ് ചെയ്യും. പിന്നെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല എടുക്കണം.
അതിയ
ഉം
ആ നാസ്കൂട്ടി ഡ്രൈവ് ചെയ്യു
ആഹ്
രണ്ടിന്റെ ലൈസൻസ് ഉണ്ട് പക്ഷെ കാറ്അങ്ങനെ എടുക്കാറില്ല
അ ആഹ് ഞാൻ ലൈസൻസ് എട്ത്തിട്ടില്ല എട്ക്കണം.
ആഹ്
ആഹ്
എടുക്കുമ്പം രണ്ടുംഎടുത്തോ
ആ എട്ക്കുമ്പോ രണ്ടും കൂടി എട്ക്കാനാ.
കാറൊക്കെ ശരിക്ക് ശരിയായിട്ടില്ല.
ആഹ്
ഒരാൾ ഇണ്ടെകൊഴപ്പില്ല അടുത്ത് ണ്ടെ കൊഴപ്പില്ല പിന്നെ ബ്രദർ ഒരാള് ഗൾഫിലേ
ആണോ ആഹ്
ആ ആവൊക്ക് അവൊക്കെകെട്ടിയവളെയാന്ന്
അം
എല്ലോം പർഞ്ഞേരും. വീട്ട്ൽ എല്ലാർക്കും സുഖം.
ഉം
അവിടെയോ. അമ്മല്ലേ എന്തേ യ്യുന്നേ?
അമ്മല്ല വീട്ട്ലാ ഞാ ഹോസ്റ്റല്ലാ
ആഹ് വരുത്തില്ലേ വീട്ടിലേക്ക് പോകൂല്ലേ
വീട്ടിലേക്ക് ഈ ആഴ്ച പോയിട്ടില്ല കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളു പോയിട്ട്
അപ്പൊ വീട്ട് പോകുമ്പോ വേറെന്നെ ടേസ്റ്റായിരിക്കല്ലോ ഫുഡ്ഡ്നല്ലും.
ഫുഡ്ഡ്ന്
വേറെന്നെ ടേസ്റ്റ് ആയിരിക്കൂല്ലെ അമ്മന്റെ ഫുഡ്
ആ അതെ അതെ വേറെ ടേസ്റ്റെന്നെ ആയിരിക്കും. ഇവിടത്തെ പറഞ്ഞച്ചാ അഡ്ജസ്റ്റ് ചെയ്ത് പോണം അത്രേ ഉള്ളൂ
ഹോസ്റ്റൽത്തെ ഫുഡ് വല്യത്ണ്ടാവൂലല്ലോ.
ആഹ് അഡ്ജസ്റ്റ് ചെയ്യാമത്രന്നെ
ആഹ്
ഉം ഇനി ഒരു കൊല്ലം കൂട്യല്ലേ ഉള്ളൂ അതോടെ കഴിഞ്ഞ്.
അ ആഹ്
ഉം ഇനിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ ഇത് കഴിഞ്ഞാൽ? ഇത് കഴിഞ്ഞാ എന്ത് ചെയ്യാനാ പ്ലാൻ?
ഇത് ഴിഞ്ഞാൽ ന്ന് എക്കൗണ്ടിങ്
ആഹ്
പിഞ്ഞാ ആ അങ്ങനെന്നെ
ഉം ഫ്രണ്ട്സിനെ ഒന്നും വ്ള്ച്ചില്ലേ?
ഫ്രണ്ട്സെല്ലും വിളിക്കും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇന്ന് വൈകുന്നേരാകുമ്പോ പോയിരിക്കും
ആഹ്
ഇത്പ്പ ഇത് ലോഡഡ് ഫ്രൈസൽ തിന്നാൻ
ആഹ് ആഹ്
എന്റെ ബർത്ത്ഡേ ണ്ടായിനി ഐന്റെടക്ക്.
ഓഹ് ഓഹ് ഓഹ്
അപ്പൊ അയിന്റെ ചെലവ് ഞാൻ കൊടുത്തിട്ടില്ല
ആഹ്
പ്പ ഇന്ന് ഞാൻ കൊടുത്ത് ഒന്നും വിടുന്നില്ല വെറുതെന്തായാലും വിടൂല.
ആഹ് ഉം ഉം
ചെലവൊടുക്കാഞ്ഞിട്ടാണ് ഗ്രൂപ്പ്ന്നെരെ റിമൂവ് ആക്കീനവർ.
ഹേ ഓ സീൻ.
ആഹ് ന്തായാലും
ഉമ്
ന്ന് ഞാന് വാങ്ങി കൊടുത്ത്. അങ്ങനെ. അമ്മേല്ലാരും ലോഡഡ്‌ ന്ന്. പിന്നെ ഒരു. ഷൈക്കും ലോട്ടർ ഫ്രൈസും ഒരു ഷൈക്കും.
ഓഹ്, ഓഹ്!. ഫ്രണ്ട്സ് എത്ര പേരുണ്ട്?
എട്ടാളുണ്ട്.
ഓ.. ഹ്.
ആഹ്
യേഹ്.
നാല് ലോഡഡും, നാല് ഷൈക്കും മാങ്ങി.
ഓഹ്, ഓഹ്!
ഓഹ്, ഒരാൾ രണ്ട്, രണ്ട് അങ്ങനെ പൈസട്തു.
ആഹ്
പിന്നെ എന്താവർത്താനം.
പിന്നെ അങ്ങനെയിരിക്കാം. രാത്രി എന്താ ഫുഡ്ന്ന് അറിയില്ല. പോയി കഴിക്കാൻ പോകുമ്പഴേ അറിയുള്ളു.
ഇങ്ങളെ, ഒരു റൂമില് എത്രാളാ അപ്പോ?
ഒരു റൂമില് ഒരു അഞ്ചാറ് പേരുണ്ട്.
അയ് ശെരി.
ആഹ്, തന്റെ കോളേജ് അടുത്താണോ? വീട്ടിന്റെ അവിടുന്ന്?
ഏഹ്?
കോളേജ് വീട്ടിന്റെ അടുത്തന്നെയാണോന്ന്.
എല്ല, എല്ലാട്ത്തും പോണെങ്ങേ, സ്കൂട്ടിട്ത്ത് ചെങ്ങായിണ്ട്.
ആഹ്.
അപ്പ അമ്മ രണ്ടാളും പോകും.
ഓ.. ഹ്.
ഏഹ് നൈറ്റ് പുറത്തേക്കൊന്നും പോവാൻ പറ്റൂല.
ഏയ്, നൈറ്റ്. ഇവിടെ ആറ് മണി വരെ പുറത്ത് പോകാൻ പറ്റുള്ളൂ.
അഹ് ശരി പിന്നെ കേറണല്ലേ.
ഉം. യ, ഉം. അങ്ങനെ പിന്നെ വീട്ടി പോവല് പുറത്ത് പോവാ അങ്ങനെ.
എന്ത്?
ഹലോ.
ആഹ്, കേക്കുന്നില്ലേ?
ആ ശബ്ദം കുറവായിട്ടാ കേക്കണ.
അതെയാ? അത് റെയ്ഞ്ച് ഇഷ്യൂ ആയിരിക്കാം.
ആഹ്.
പിൻ, എന്നാ..., അനിയത്തി, അനിയത്തില്ലാം വിളിക്കലില്ലേ?
ആഹ്, ആഹ്. വിളിക്കാറുണ്ട്. അവള്, ഇപ്പൊ അഡ്മിഷൻ എടുത്തിട്ടേള്ളു. കോളേജില്. പിന്നെ ബീട്ടക്കിന്റെ നോക്ക്ണ്ട്. അപ്പൊ, കോളേജില് ജസ്റ്റ് അഡ്മിഷന് എടുത്ത് വെച്ചു. ബിടെക്കിന്റെ അപ്ല ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടോ. അപ്പൊ അത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്ക.
നീ ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാന്?
ഞാന് പ്ലേസ്മെന്റ്ണ്ട്, അത് നോക്കണം. അല്ലെല് ബിടെക് നോക്കണം. ഉം. അങ്ങനെ.
നൈറ്റ് എത്ര ഇടാ നൈറ്റ് എന്ന ഫുഡ് അറിയില്ല.
ആഹ്
ഉച്ചക്ക് മീൻകറി ചോറ് അതെല്ലാം ഉണ്ടായിരുന്നു
ആണോ
അങ്ങനെ അടുക്കള പോയിട്ട് ഉമ്മാനോട്ടട് ചോദിച്ചിട്ട് ഇന്താ ഫുഡ്
ആഹ്
ഇപ്പ ചായകുടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന്
ഓഹ് ഓ
ചായയും ഷവർമ്മ റോളും വാങ്ങി
എന്താ
ശവർമാ റോൾ
ആഹ്
അത്ഞാൻ വരുമ്പോ വാങ്ങീന്
ആഹ്
ഓമാ ഉമ്മാക്ക് വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇടത്തിരി ചായ കുടിച്ചച്ച്
ആഹ് ശരിയന്നാ പിന്നെ വിളിക്കാംട്ടോ
എന്നാശരി ട്ടോ
ആഹ്ശരി